പിന്നെ വേറെന്താ ഉണ്ട്
വേറൊന്നുല്ല എല്ലാം ഇങ്ങനൊരു പ്രതീക്ഷ ക്ഷയുടെ പുറത്ത് ഇങ്ങനെ പോകുന്നു
അതെല്ല ആഹ്
പ്രതീ ഏഹ് ഞങ്ങൾക്ക് കടയുണ്ടാ പ്പം ഉമ്മ ആണെങ്കിൽ കടയിലോട്ട് പോയേക്കുവ വാപ്പാ റസ്റ്റ് എടു ക്കാൻ വേണ്ടി ഉച്ചക്ക് വരുമ്പോഴത്തേനും ഉമ്മച്ചി അങ്ങോട്ട് പോവും
ഉം
അങ്ങനെ പോയേക്കുവാ പിള്ളോരൊക്കെ എന്ത് ചെയ്യുന്നു
ആഹ്
അഹ് എനിക്ക് ശെരിയക്ക് ജീവിച്ചത് അങ്ങെയിരിക്കും ഞാൻ ഊണും ചോറും കൊടുത്തിട്ട് ഞാൻ വന്നിവിടെ ഇരുന്നതാ
ഓ കാർട്ടൂൺ ആയിരിക്കും
പാപ്പും അങ്ങന പിന്നെ ഈ സന്ദ്ര എന്തോ പേരും പറഞ്ഞ അവിടെ കണ്ടൊണ്ടിരിക്കുന്ന് ഉണ്ട്
ഹലോ
ആഹ് ഈ ഉപ്പും മുളകും അത് അതിന്റെ ഇത കണ്ടൊണ്ടിരിക്കുന്നത്
ഞാനത് കാണും എനിക്ക് ഭയങ്കര ഇഷ്ടം അത് എപ്പ ഫുഡ് കഴിക്കുന്നുമ്പ മൊത്തം ഞാൻ അത് കണ്ടൊണ്ട ഇരിക്കുന്ന
ആഹ് കാണ ഇതും ചോറുണ്ട്
ആഹ് ടി വി കേടായി പോയി ഉപയോഗിക്കാതിരുന്ന് കേടായി പോയി ഓൺ ആക്കാതിരുന്ന് ഉപയോഗിക്കാതിരുന്ന് നശിച്ചുപ്പോയി പിന്നെ ഫോണില ഇപ്പോ എപ്പോഴാണെലും കഴിക്കാൻ നേരത്തെ ഫോണിൽ അത് വെച്ചിട്ടാ കഴിക്കുന്നേ
ഇവിടെയും കൊറേ നാള് കേടായിട്ട് ഇരുന്നായിരുന്നു കേട്ടോ അത് ഈ മാറിട്ട് ഇപ്പ പുതിയ ഒരണ്ണം വാങ്ങിക്കൊണ്ട് വെച്ചേക്കണതാ അതിന് എന്നിട്ട് നന്ന വേറെ നന്നാക്കി വേറെ അതായത് ഇവിടുത്തെ ഓഫീസിലേക്ക് കൊണ്ടുപോയി കൊണ്ട പോയി എന്റെ ഇവിടെ പുതിയ മാങ്ങി വെച്ചു
ഓ ഞങ്ങൾ ഇത് വാങ്ങിയിട്ടൊരു നാല് വർഷൊക്കെ ആവുന്നതേ ഉള്ളൂ ശേ ഉപയോഗിക്കാതിരുന്ന എത്രയോ ഒരു വർഷമൊക്കെ അടുപ്പിച്ച ഉപയോഗിക്കാതിരുന്ന പിന്നെ നഷിച്ച് പോവുലെഎനിക്ക് ഏഹ്
ആഹ് കാണോം
എന്തോ
ഇടക്ക് വന്ന് ഓണാക്കി നോക്കാൻ പറയും ഈ സാന വേ
ഇടക്ക് ഓണ ആക്കണമായിരുന്നു പക്ഷെ ഞങ്ങളതൊന്നും ടി വി കാ ടി വി അങ്ങോട്ടൊരു ശ്രദ്ധയേ പോകത്തില്ലായിരുന്നു ടി വി എന്നുള്ള ഒരു ഇതേ ഇല്ലായിരുന്നു
എല്ലാടേയും കയ്ൽ ഫോണ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ കൂടുതലും ഉ ഉ
ഫോൺ ഫോൺ പിന്നെ ക്ലാസ്സും കഴിഞ്ഞൊക്കെ വരുമ്പോ പിന്നെ ഉള്ളച്ചിരി സമയം ഫോൺ ഉപയോഗിക്കും
ആഹ്
പിന്നെ ടി വി കാണാനെന്നും പ്രത്യേകച്ച് സമയമൊന്നുംല്ലല്ലേ പിന്നെ പിറ്റേന്ന് എഴുന്നേറ്റ് ക്ലാസ്സിന് പോണം
പണ്ടൊക്കെ ആവുമ്പോ ടി. വി യുടെ മുമ്പോ എല്ലാരും ഇരിക്കുവല്ലോ ഇപ്പം എല്ലാരും ആ ഫോണില് തും പറഞ്ഞ റൂമിലേക്ക് കയറിയാ പിന്നെ സംസാരം ഇല്ല ഒന്നും ഇല്ല അവരുടെ ലോകം ആ ഫോൺ തന്നെ
ഫോൺതന്നെ ഓ അത് സത്യവാ ഞങ്ങളുടെ ഞങ്ങളുടെ ജനറേഷൻ ച്ചല്ലേ ഞങ്ങള് കൊച്ചില് ആ ഫോണെ ന്നും ഉപയോഗിക്കാതെ നമ്മള് അല്ലാതെ കളിച്ച് ഏ ഇങ്ങനെ അങ്ങനെ വന്നതാ ഞാൻ എന്തൊക്കെയാണേലും ഒരുപാട് കളികളൊക്കെ കളിച്ച്
പോ ഇങ്ങനെ ആയത ഈ ആ കൊറണ വന്നേൽ പിന്നെ അല്ലെ അന്നിപ്പോ പിള്ളവർക്ക് ഓൺലൈൻ പഠടുത്ത കയില്ലായിരുന്നോ അതെ പിന്നെയാണ് ഈ ഫോണിന്റെ ഉപയോഗം പിള്ളേ പിള്ളേർക്ക്നെകൈയിൽ കിട്ടിയപ്പം ഏത് രീതിൽ ഉപയോഗിക്കാൻ അറിയാൻ പിള്ളേർക്ക് എല്ലാരും ഉം ഫോണി കൂടെ നീങ്ങി അങ്ങോട്ട് പിന്നെ എന്റെ കൊച്ചിനും ഇവിടെ എന്റെ കൊച്ചിന് ഇവിടെ ഫോണ് കൈയ്യില് ഒന്ന് ആയിരിക്കുവായിരുന്ന്
ആഹ്
ഈ അടുത്ത ദിവസം കളിച്ച എന്ത അങ്ങോട്ട് ഇങ്ങും കളിച്ചപ്പോ എങ്ങാണ്ടോ ലാസ്റ്റ് പിടിപലി ഉണ്ടായി അതിനെ വളഞ്ഞു ഒടിഞ്ഞു പൊട്ടി പോയി അതുകൊണ്ട് ടി വിയിലേക്ക് അല്ലെങ്കിൽ ഫോണുമായിട്ട് മൂലക്ക് മൂ ലക്ക് ഇരിക്കുകയള്ളായിരുന്നു
ആ അത് ഭയങ്കര പ്രശ്നം അങ്ങനെ ഇരിക്ക അങ്ങനെ
ഗയിമിലേക്ക് എന്നെയ ഞാൻ പറ വെക്കട വെക്കാ പറയ്പോ വെക്ക കേട്ടോ പിന്നെ കുറച്ചു അനങ്ങാണ്ട് എടുതൊണ്ട് പോകും പിന്നെയും വെക്കാ നമ്മള് കാണുംമ്പോ വെക്കാൻ പറയുമ്പോ വെക്കും അടുക്കള പഠിപ്പിച്ചത് എടുക്കാൻ നേരം പഠിക്ക്ണ പഠിച്ചത്തിട്ടേ എടുക്കുള്ളു അത് വേറെ ഇത് പക്ഷെ ഇപ്പൊണ്ട്ന്നെ ടി വി ഇ ഇപ്പ ഇരിക്കുമ്പോ ടി വി തന്നെ ആഅവിടെ പോയി രാവിലെ പോയി ഇരിപ്പണ്ട് ആ
ആഹ
പിന്നെ ഇടക്കിടക്കിടക്ക് ഇ നാത്തൂ ന്റെവീട്ടിലേക്ക് ഇറങ്ങി പോ വുംഅവിടെ കൊച്ചുണ്ട് അവൾ അവളുടെ കൂടെ അടുത്ത അവള കൂടെ കളിക്കാനായിട്ടൊക്കെ ഇറങ്ങിപ്പോകവും
ആ അപ്പം പിന്നെ കൊഴപ്പല്ല അങ്ങനെയൊക്കെ പോകുമ്പോ പിന്നെ ഒരുപാട് ഈ ടിവിയുടെ മുമ്പിലും ഫോണിന്റെ മുമ്പിലൊക്കെ ഇരിക്കുന്ന കുറയും
വെക്കാൻ പറഞ്ഞാ വെച്ചോളും അതുകൊണ്ട് തന്നെ ടി. വി ആണെങ്കി ഓഫ് ചെയ്യാൻ പറഞ്ഞ ഓഫ് ചെയ്തോളും അതൊരു നല്ലയാണല്ലോ
ഉം പിന്നെ പ്രത്യേകിച്ചും കാണുന്ന് ഇപ്പം ഏ ട്യൂഷൻ സ്കൂള് എല്ലാം കഴിഞ്ഞഞ് വരുമ്പോ തന്നെ ഒരു സമയം അവർക്ക് ടി വി കാണാൻ പോലും വലിയ സമയം കിട്ടത്തില്ല
നാലാം ക്ലാസ് വരെട്യൂഷൻ ഇല്ല മദ്രസ പോ ക്കേ ഉള്ളൂ ട്യൂഷൻ ഇല്ല അവനക്ക് ചെറുതിന് മദർസ ഉള്ളു വൈകുന്നേരം മദർസയിൽ യിൽ പോയിട്ട് വരും ആറ് മണി ആകുമ്പോ വരും അഞ്ച് മണിക്ക് പോയാ ആറരാ വരെ സ്കളിൽ ഒൻബത് മണിക്ക് പോണം
ആരാവിലെ എണിട്ട് പോണ്ട ഉറക്ക എണിക്കുന്ന തന്നെ
എന്നാ സ്കൂള് സ്കൂൾഇല്ലാത്ത ദിവസം രാവിലെ എഴുന്നേക്കും സ്കൂളില്ലാത്ത ദിവസം രാവിലെ എണീറ്റട്ട് ഉറകമില്ല അവന്ക്ക് സ്കൂളള്ള ദിവസം എഴുന്നേക്കാ പറഞ്ഞ എട്ടേക ഒൻപണി പോണ്ടെന് എട്ടേകാല് ആകുമ്പോ എഴുന്നേക്കുള്ളൂ
എഴുന്നേൽക്കോ അത അത് പൊതുവേ വളരെ കുഴപ്പം ആന്ന് തോന്നുന്ന്
ഉ ഇന്ന് രാവിലെ എണീറ്റ്ക്കുവാ ഇന്ന് ഞാാനിച്ചരും കിടക്ക കപ്പപ്പോ സമയച്ച് ഞാൻ രാവിലെ ഏറ്റ് എന്നാൽ ഇന്നലെയൊക്കെ എന്ത് മാത്രം വിളിച്ചിട്ടാണോ ഏറ്റത് എന്റെ ഉറക്കം പോയില്ല എനിക്ക് അവിടെ വേദന എനിക്ക് ഇവിടെ വേദന ഈ വർത്തനായിരുന്നു
ഓ പക്ഷെ ഇപ്പം പ്രത്യേകിച്ചും പിള്ളേർക്ക് സമയല്ലേ ഞാൻ തന്നെ എന്റെരു ഇക്കാട മോനാണെങ്കി അവനാണെങ്കി രാവിലെ ട്യൂഷ അല്ല രാവിലെ എട്ട് മണിക്ക് സ്കൂൾ സ്കൂൾ ബസ്സ് വരും സ്കൂളിൽ പോകണം വൈകീട്ട് വന്നിട്ട് പള്ളിയി പോകണം പള്ളി കഴിഞ്ഞിട്ട് എ ട്ട് മണിവരെ ട്യൂഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഹോം വർക്ക് എഴുതണം പിന്നെ അവർക്കൊന്നും സമയം ഇല്ല
അത് ഭയങ്കര പാടാ ഞാനന്ന് പറഞ്ഞ മദർസ വിടുന്നില്ലാ മദ്രസന്ന് പറയുമ്പോ അവിടെ നമ്മുടെ മദ്രസയിലും ഒരു ടീച്ചർ മാത്രേ ഉള്ളൂ ആ ടീച്ചർ എന്താ ഒന്നു മുതൽ നാല അഞ്ചാം ക്ലാസ്സുകിൽ തന്നെ പഠിപ്പിക്കും വേറെ ടീച്ചർമാരന്നും എടുക്കൂല്ല അവർക്ക് തന്നെ പഠിപ്പിക്കണം അപ്പ ഫീസ് കിട്ടുമ്പോ അവർക്ക് തന്നെ ഉപയോഗിക്കാംന്ന് പറഞ്ഞ് അവര് ആരെയും ചേർ എടുക്കൂല വര ചക്കാൻ പറഞ്ഞ വെക്കൂല്ല എന്നിട്ട് അവിടെ ഞാന് ഇവിടെ എന്റെ കൊച്ചിനെ വൈകുന്നേരം വീടിന്റെ പുറകിൽ ഒരിത്ത എടുക്കുന്നുണ്ട് ഇത്ത മദ്രസ പോയി പഠിപ്പിക്കണ വേറെ വേറെ മദ്രസയിലെ അപ്പം ആ ഇതാ ഇവൻ മാത്രള്ളൂ അപ്പൊ ഒന്നര മണിക്കൂർ ഇവനക്ക് വേണ്ടി തന്നെ അവരു ഉപയോഗിക്കും
ഓഹ്
അപ്പൊ കുഴപ്പ ഒരു മദ്രസേല് ഇത്രേം ടീച്ച എന്താ ഒരു പത്തമ്പത് പിള്ളേർ ഉള്ളടത്ത് ഒരു ടീച്ചർ തന്നെ നടക്കൂലല്ലോ
ആന്നാന്ന് അത് നടക്കത്തില്ല അത് അവര് അതെന്താന്ന് വച്ചാ കറക്റ്റ്ന് അവർ അത് ചെയ്യുന്നില്ലെങ്കി പിന്നെ ഉള്ള പിള്ളേരും കൂടി പോവും
ഞാൻ മൂത്താളെ അങ്ങനെ വിട്ടിട്ട് അവ അങ്ങനെ പഠിക്കുന്നും ഇല്ലായിരുന്നു അതോണ്ട് ഞാനാ കൊച്ചിനെ ഇപ്പം നമ്മള് മതപഠനം വേണല്ലോ എന്നുള്ളതില്
ഉം എല്ലാം വേണൊല്ലോ
എല്ലാം വേണം ഉം എന്നാല പറ്റുന്ന പിള്ളേർക്ക് എല്ലാ രീതിയിലും പഠിക്കണം അതല്ലെങ്കി ഒന്നും ഇത്
ആന്ന് മനസിലാ ഏതൊരു ഏതൊരു മതത്തിലും ഏതിലാണേലും പഠിക്കാനുള്ള ഒരു
അ അവരുടെ ഇത് പോയിന്റ്സ്കൾ നമ്മ മന
മ പഠിച്ച് വെക്കണം എല്ലാത്തിലും ഒരേ ആശയം തന്നെ പിന്നെ പല പല പേരുകളും കാര്യങ്ങളും ന്നേ ഉള്ളൂ എല്ലാം ഒരേ ആശയം തന്നെ
ഒരെ ഇതന്നെ ആഹ്
ഉം എല്ലാരും അവരവരത് ഉൾക്കൊള്ളണന്നുള്ളതേ ഉള്ളൂ
നേരാ നല്ല നല്ല മത നടക്കവ അതേ ഉള്ള് ഉദ്ദേശം
ആഹ് അതെ മനുഷ്യത്വം വേണം മനുഷ്യനായി ജീവിക്കാൻ പഠിക്കണം
ഉം അതാണ് വേണ്ടത്
അതാണ് വേണ്ടുന്നത്
അല്പം സഹതാപൊക്കെ കൊടുക്കണം അല്ലാതെ എല്ലാവരോടും ക്രൂരരായിട്ട് പെരുമാറാതെ അതല്ലേ എല്ലാം പഠിപ്പിക്കണത് ആഹ്
അങ്ങനെ വേണം ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കി മനുഷ്യത്വം വളരെ കുറവാണ് ഇപ്പ ഓരോന്നൊക്കെ കേസുകളൊക്കെ ആണേലും തൊട്ടേനും പിടിച്ചേനും ഒക്കെ അടിയും ഉപദ്രവോം
ലഹരിയുടെ മെയിനായിട്ടും ആഹ് ലഹരിയുടെ ഇതാട്ടോ അതൊക്കെ
ആന്നാന്ന് ആന്ന്
അതുകൊണ്ട് നമുക്ക് ഈ മക്കളെ അങ്ങനെ ഇറക്കിവിടാൻ പേടിയാ ഏത് തരത്തിലുള്ളത് അതെന്ന ഇപ്പം ഒരു കുട്ടിയോടൊരു ഇഷ്ടാന്നൊന്ന് പറഞ്ഞാ അത് നമ്മ നിരസിക്കാനും പേടിയാ അനുകൂലിക്കാനും പേടിയാ
അതാണ് കുഴപ്പം നിരസിച്ചാലും കുഴപ്പാണ് അനുകൂലിച്ചാലും കുഴപ്പം
ഒന്നും പറയാൻ പോയേക്കരുത് ഇങ്ങത്തെ പരിപാടിക്ക് പോയേ രുന്നൊക്കെ ആദ്യമേ ക്ലാസ് കൊടുത്തിട്ടാ വിടുന്നത് തന്നെ നിരസിക്കാൻ പോയാലും ആഹ് ഈ പേടി അവന്മാരീ ലഹരിയക്കെ ഉപയോഗി ച്ചാണോ നമുക്ക് അറിയാൻ പാടില്ലല്ലോ അതുകൊണ്ടും പ എന്തുണ്ടേലും വീട്ടീന്ന് പറഞ്ഞേക്കണം കേട്ടോ നിന്റെ കൂടെ ഞങ്ങള് നിക്കും എന്നൊക്കെ പറഞ്ഞ് നല്ലതാണെലും തള്ളാണെങ്കിലും അന്വേഷിച്ച് പറക്കി ഒരു നമുക്ക് പുറേ ഒരാളുണ്ട്ന്ന് വിശ്വാസം വരുവല്ലോ
വരും ഉം ഉം
പിന്നെ പറയാതിരുന്നാ അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ടുണ്ട് ചിലര് പറയാൻ പേടിച്ച് പറയാൻ അപ്പം അത് തിരിഞ്ഞോക്കീട്ട് കാര്യമില്ലാന്ന് പറയും
കാര്യമില്ല ഒരു കാര്യോം ഇല്ല പേടിച്ചിരുന്നിട്ട് ഒരു കാര്യേല്ല അപ്പോഴപ്പോഴുള്ളത് അപ്പപ്പോ വന്ന് പറയണം
പിഞ. വേറൊരു രീതിയിൽ ചിന്തികുമ്പാ.. ചെലോര്റിം. അപ്പ തന്നെ എന്തെങ്കിലും ണ്ടകുമ്പോ പ്രതികരിക്കണം. പ്രതികരിക്കണംന്ന് പറേ.. പക്ഷെ ചെലർ.. പ്രതികരിച്ചാലും അവര് തിരിച്ച് ആ ഒരു വൈരാഗ്യത്തോടെ പെരുമാറുന്നൊ രു..
ആ അങ്ങനെ അതുണ്ടെന്നെ അവള്ടെ പ്രത്യേകം പറഞ്ഞേക്കണത് അത് അ മ്മൾ പ്രതികരിക്കുമ്പോ ആലോയിച്ച് വർകോളല്ല..
ആലോയിശ് മാത്രേ പ്രധികരികാവു. ഉം പാടില്ല. ഉം. അത് നല്ലാര്യ അതൊക്കെ പറഞ്ഞ് ടുക്കുന്ന പ്രത്യേച്ച് ഇപ്പഴൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നെ.. വളരെ നല്ല കാര്യാ
.. വീട്ടില് ള്ള വർ. പേടികുമ്പോ. പുറമേ ഉള്ളരുടെ സ്വഭാവം നമുക്ക് അറിയാതെ.. പിന്നെ അവള് അവളുടെ മാരെജിനെ. കുറിച്ച് പറയു. മാരെജന്ന് പറഞ്ഞ ചുമ്മ നിങ്ങള് പറണത് ഞാൻ കേട്ടോവൊന്നുല്ല്യ.. നിങ്ങ ആരോഗ്യമേരേജ് പ്പോ പഠിക്ക പഠിക്കുന്ന അവരുയിട്ട് കൂടുതൽ ഇത് ഇടപെയിട്ടുള്ള ഞാൻ കല്യാണം കയിക്കുള്ളൂ. ന്നൊക്കെ ഇര്ന്ന്. പറയും അപ്പൊ ഞാൻ പറഞ്ഞ് യേ അങ്ങനെകെ.. കി അങ്ങനെ അല്ലോ ഞങ്ങളൊക്കെ അങ്ങനെ വീട്ടില് പറഞ്ഞപ്പോ. അഹ്.. അപ്പൊ നിങ്ങൾ സുതല്ല ഞങ്ങള് ഞങ്ങളുടെ വേറെയാ അങ്ങനെ ഇങ്ങനെക്കെ. പറഞ്ഞേ..
ആഹ് അതങ്ങെ നമ്മള് നമ്മൾ അവര്ടെ സ്വഭാവ അറിയണല്ലോ നമ്മൾപെ.. പെട്ടന്ന് കണ്ട് കാണുമ്പോഴത്തേനും നമുക്ക് ഒരാളുടെ സ്വഭാവം ഇതാവാത്തില്ലല്ലോ.. കണ്ട് പിന്നെ കൊറെ നാൾ സംസാരിച്ച് അവര് നമ്മൾ..
അതിലുണ്ട് നല്ലതും തള്ളൂണ്ട് ഇപ്പ നമ്മള് സ്നേഹിക്കുമ്പം.. അവര് അവരുടെ നല്ല മുഖം മാത്രെ കാണിചെരുള്ളൂ. നമ്മക്. പഷെ അവര് ജീവിതത്തിലേക്ക് വരുമ്പം ആ..
ആ ഒരുപാട് ഈ ഒരുപാട് വർഷക്കെ ഉള്ളതുണ്ടല്ലോ ഈ ആദ്യ. ക്ക. അവര് നല്ല സ്വഭാവങ്ങളെ കാണിക്കത്തള്ളെങ്കിലും. പിന്നീട് സ്വാഭാവികയിട്ട് പതിയ പതിയെ അവരുടെ.. അല്ലാത്ത സ്വഭാവ വരു പഷെ അതും.. അഡ്ജസ്റ്റ് യ്ത് ചെയ്ത് പോണം അതിന് കൊറെ സമയം പിടിക്കും പക്ഷെ അതൊക്കെ അറിഞ്ഞു വരാൻ..
ആലോ ഞാൻ പറയു അപ്പ അവ അവള് പറയും എ അങ്ങനെ പരിചയപ്പെടുത്തുള്ളൂ ഞാൻ കെട്ടുയുള്ളൂ അങ്ങനെ എങ്ങനെന്നൊക്കെ പറയും. അപ്പൊ എന്റത്താ നാത്തും പർഞ്ഞ് അങ്ങനെയാമ്പോ അ അറിയുന്നോരെ കെട്ടിയാമതി. പിന്നെ എല്ലേലും പൊറമെ പോ അ കാരെ കൊണ്ട്രാൻ കൊള്ളൂല. അറിയേഷ്നായിട്ട് ട്ട് കെട്ടിപ്പോണ നല്ലത് അതുപോലെ ആൾക്കാരെ സ്വഭാവങ്ങള് ഈ പിള്ളേരെല്ലാം അ ലഹരിക്കടിമെല്ലേ ആൺപിള്ളേർ. അവര് പെൺപിള്ളേരാണെങ്കിലും ഏതൊക്കെ ടൈപ്പ അവനാണ്ടേ കുടുംബത്തെ ഉള്ള ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിധ ഒരുവിധ അത്യാവശ്യാം അറിയാവുന്ന കുടുംബക്കാണങ്കിലേ അങ്ങോട്ടിടും കൊറേക്കെ അറിയാ. അല്ലെ ആ വ്യക്തിയെ കുറിച്ച് അറി അറിയായിരിക്കും ഇത് പുറമേന്ന് അതോണ്ട് പുറമേന്ന് പേടിയാ ആൾക്കാര്ടെ ഒരു ആലോചന വന്നാ പോലും നമ്മള് എല്ലാ വഷവും ചിന്തിച്ച ആലോയിച്ച് പറിക്കുയേയുള്ളൂ നമുക്ക് നമ്മുടെ കൊച്ചിനെ ആ എറക്ക് വിടാൻ പറ്റുള്ളൂ.
പറ്റുള്ളൂ അതാണ്.
പണ്ട് അങ്ങനെയല്ല പണ്ട് ഒന്ന് രണ്ടോ ആദ്യത്തെ വീട്ടിൽ അന്വേഷിച്ചാ ആവും കൊഴപ്പല്ല ആ ഇടിച്ക്കാൻ അത്യാവശ്യം ജീവിക്കാൻ വകയുണ്ടോ യെന്ന ചെക്കാൻ നല്ല ഒരിത് അന്ന് ആ
ഉം
അന്ന്ത്രേം സ്നേഹവും അങ്ങൻത്തെ ഇതൊന്നും ഇല്ലല്ലോ ആ പ്രേമന്നു അത്രല്ല ഉണ്ട്ല്ലായില്ല എല്ലാ എല്ലാ കലർസുംണ്ട്
ഇത് കൂടുതലാണ്
ആ ഇപ്പ കൂടുതലാണ്താനും പിന്നെ എന്താ ഈല്ലെ ലഹരിയ്ടെ ഇതിലേക്കാണ് എല്ലാരും എത്ത്ണത് അവസാനം
എത്ത്ണത് ആ ആണ്
അത്പോലെ സമൂഹം മാറി ആയിക്കോട്ടാ ആ
ആഹ്
എന്തിനാ